ഹലോ
എന്താ പരിപാടി?
എന്താ മഴക്കാണല്ല ഇന്ന്
ഇന്നും ഇന്നലെ മഴയാണ് ഇന്നലത്തെ അത്ര മഴയില്ല ഇന്ന് കുട്ടിളൊക്കെ സ്കൂളക്ക് പോണ ടൈമിലൊക്കെ മഴയായി ഇന്ന് ഇപ്പ ഇങ്ങനെ ഒരു വിളിച്ചങ്ങനെ വന്ന് തുടഞണ്ട് അത് ഇനിയും മൂടിക്കെട്ടി പോകോ അത് വെയിലിലേക്കാണ് വരാനൊന്നും പറയാൻ പറ്റില്ല
ആഹ് ഇപ്പൊ എത്രനാണ് പെയ്യലാലേ.
ഉം കാലത്ത് പണികള് മാത്രം കഴിഞ്ഞൊള്ളൂ ഉച്ചക്കൊള്ള പണികളൊന്നും കഴിഞ്ഞ് ട്ടില്ല എല്ലാവെരും പോവട്ടെന്ന് വിചാരിച്ചങ്ങനെ കാത്തിരുന്ന് ചോറ് മാത്ര ആയൊള്ള് വെണ്ടക്കക്കറി ഞാന് അടുപ്പിലിങ്ങെനെ തെളച്ചോണ്ടിരിക്കയാ വേറൊന്നും ആയില്യാ.
ആഹ്, വെണ്ട മൊളിട്ടതാ
ആഹ് മൊളക്കിട്ടത്. വേണ്ടക്ക കറി കൂടുതലും മൊ ളകിട്ടക്കറിയാണ്.
ആഹ്, ആഹ് ഉപ്പേരിയാക്കി വെക്കല്ണ്ടോ?
ആഹ്, ഉപ്പേരിയാക്കി വെക്കല്ണ്ട്. പിന്നെ വെണ്ടയ്ക്കൊക്കെ ആഹ് വെല്യാ ഉള്ളീം തക്കാളിം ക്കങ്ങനെ വഴറ്റിട്ട് അതിലിങ്ങനെ, ആഹ് അങ്ങെനൊരു വറ്റിച്ചെടുത്തിട്ട് ആഹ് ആഹ് ചെറുതായിട്ട് പുളീം ചേർത്തിട്ട്, ഒര് വറ്റിച്ചെടുത്തിട്ട് അങ്ങനെരു കുറു
ആഹ് ല്അത് ടേസ്റ്റ്ണ്ടാവൂലെ, പുളിയൊക്കെ ചേർക്കുമ്പള്
ആഹ് ഈ എണ്ണയില് മൂപ്പിച്ചെടുത്തിട്ടങ്ങെനെ വറുത്തെടുക്ക്‌ണേക്കായും കൂടുതല് കുട്ടിയേൾക്കിഷ്ട്ടം ഇങ്ങനെ ഉള്ളിട്ടിട്ട്ള്ളരു വ റ്റിച്ചെടുക്ക്‌ണതാ അങ്ങെനെ, ആഹ് അപ്പം അങ്ങൻത്തത് കൊ കൊട് തലിണ്ടാക്കാറ്ണ്ട്.
ആഹ് പിന്നെ മീനൊക്കെ ഇണ്ടാവൂലേ?
മീനിന്ന് ഇതിലെ വന്നില്ല. ഏഹ് ഉപ്പേരി ക്കിപ്പൊ കടേ പോയി കൊണ്ട് വരാൻ പറഞ്ഞിട്ട്ണ്ട്.
ആഹ്
ആഹ്, കൊണ്ടുവന്നാലെ ഉപ്പേരിക്ക്‌ള്ളത് ആ ഒരഞ്ചു മിൻറ്റ് എല്ല അ പത്ത് മിൻറ്റ് നടക്കണം.
ആഹ്
പൊതുവെ മിക്കവാറും ഞാന് ഇന്നെക്ക്‌ള്ളതൊക്കെ തലേ ദിവസം തന്നെ മേടിച്ച് വെ ക്കാറാണ് കൂടുതല് ദിവസും, അങ്ങനെയാണ്ന്ന്ണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ജോലികള് എളുപ്പാക്കാ ക്കാൻ പറ്റും, മറ്റേത് കൊണ്ട് വന്നായിട്ട് അങ്ങനക്കാവുമ്പോത്തിനും സമയും പിടിക്കും.
ആഹ്
ചെല ദിവസത്പ്പോലെന്നെ അങ്ങന മീൻ വരും അങ്ങനെക്കെങ്ങനെ കാത്ത് നിക്കുമ്പോ ഞമ്മ ക്ക്, നേരം വൈകി പോണതാണ്. ഹ്മ്മ്, പിന്നെ ഭക്ഷണം കഴിക്കാനും കൊറച്ചെന്തേ
രാവിലെ തന്നെ വരോ മീന്?
ഇല്ല, പത്തുമണിയൊക്കെ ആകുമ്പോത്തിന് വെരും. ഒമ്പേരാ പത്തുമണി ആ ടൈമിലാ ണ്, വെരുമ്പം വെരാറ്. ആ ടൈമില് വന്നിട്ടില്ലെങ്കിൽ പിന്നെയന്ന് വെരില്ല. പിന്നെയൊരു വണ്ടി ണ്ട്. പന്ത്രണ്ടര ടൈമ് ക്കെ വെരും. ആ സമയത്തൊക്കെ മൊക്കെ വരും, ആ സമയത്തൊക്കെ വരുമ്പോ ഇന്നക്ക്‌ള്ളത് വാങ്ങിയെക്ക, അങ്ങെനെ അന്നന്നക്ക്‌ള്ളത് വറ്റിക്ക്യ കാരണം ഫുഡ്ണ്ടാക്ക്‌ണ ടൈമ്ക്കെ നമ്മള് കഴിഞ്ഞിട്ട്ണ്ടാവും, എല്ലാ ജോലിം കഴിഞ്ഞിട്ടാ ണ് ആ വണ്ടി വെരാറ്. അപ്പ നമ്മള് തലേ ദിവസം വാങ്ങിയച്ചിട്ട് പിറ്റേ ദിവസട്ക്കണ്ട രീതിയിലെ ക്കെണെങ്കിലങ്ങനെ മേടിക്കാറുണ്ട്. ഹ്മ്മ് എനിക്കൊ കുളിയൊക്കെ കഴി
കഴിഞ്ഞാ പി
ആഹ് ഹലോ
ആ എന്റെട് ത്ത്ന്ന് ബ്രയ്ക്ക്
എന്തുവാ
ആ റേഞ്ച് പോണതാ തോന്ന്ണ്. ഈ മഴക്കെയാവുമ്പോ കൂടുതലും റേഞ്ച് കി റേഞ്ച്ള്ള സ്ഥലങ്ങൾ ളാണെങ്കിലും മഴക്ക്യാവുമ്പഴേ റേഞ്ച്ടക്കാൻണ്ട് പോവാറ്ണ്ട്
ഹലോ
സൗണ്ട് ക്ലിയറല്ലാ
ആ റേഞ്ച് പോയ സൗണ്ട് കേൾക്ക്‌ണില്ല.
ഉം അതെ മഴയൊക്കെ ഉണ്ടാവുമ്പോളേ, നമ്മള് റേഞ്ചുള്ള ഏരിയ ആണെങ്കിൽ ഇതില് ചേലപ്പള് ബ്രേക്ക്, അവര്ണ്ട് അറിയ.
ആഹ, നല്ല റേഞ്ചുള്ള ടൈം ആയാൽ. ഇല്ല, ആ ചോറായിണ്, ഇനി കറി ആക്കണം.
ഉം കുട്ടിള്ളൊക്കെ സ്കൂ
ആഹ് അവരൊക്കെ പോയി ഉം അവർക്ക് ഇനി അവിടെ ഫുടുണ്ടാകും പിന്നെ കൊണ്ട് പോണ്ട
ഇവിടെ, അവിടെ ഫുഡ്, ഉണ്ടെങ്കിലും മോൾക്ക ഇവിടന്ന് കൊണ്ട് പോണം അപ്പോ അവൾക് ചോറ് നേരത്തെ വെക്കും പിന്നെ ഉപ്പേരിക്കെ നമ്മള് നെല്ലിക്ക ഉപ്പില് ചെതൊക്കെ, അങ്ങനത്തെയൊക്കെ കൂട്ടാ അല്ലാതെ, നമ്മൾ വേജിറ്റബാൾസ്, ആയിട്ടൊന്നും കൊണ്ടു
ആഹ ആഹ
ജീവിതത്തിൽ, നമ്മൾ സാലഡ് ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഈ കഴിക്കും, ഇങ്ങനെ കേബേജും, ക്യാരറ്റും, അങ്ങനെയൊക്കെ ഇട്ട്ങ്ങാണ്ട് ആ ആ അങ്ങനെയാണെങ്കിൽ തിന്നും കഴിക്കും, തൈരാക്കി കൊടുത്താൽ അത് പിന്നെയും കഴിക്കും അല്ലാത്ത പയറും. ഉപ്പേരിയോ, കൈപ്പക്കാഉപ്പേരിയോ അങ്ങനെ, രീതിയിലൊന്നും കഴിക്കില്ല.
ആഹ ഇവിടെ കഴിക്കാൻ ഞൻ അവിടെ ഇണ്ടാകും ഒഴിവുള്ള ദിവസം അവധി ദിവസം ഉണ്ടാക്കിക്കൊടുക്കും ഉം
ചെറിയ ആൾക്കൊക്കെ, പത്ത്, പന്ത്രണ്ട് ഉം വയസ്സായി, പറഞ്ഞിട്ട് കാര്യമില്ല വാരികൊടുക്കണം.
ആര് കടക്ക്ണ് ആഹ ആഹ
അത്കാരണം, സ്കൂൾ ഒകെ രണ്ട് കൈയിലെ കൊണ്ടൊപ്പി പേരിന് മാത്രം കൊണ്ടുവോ
കൊണ്ടോ ആഹ
എബന്, പോണ ടൈം ഒമ്പര ആകും പോണങ്കിൽ അപ്പോ പോണ ടൈംമിന് അപ്പൊ നല്ലോണ്ണം ഫുഡ് കൊടുക്കും. കും, വന്നാലും നല്ലോണ്ണം ഫുഡ് എടുക്കും.
ആഹ, മറ്റേത് അവിടുന്ന് ര ഒന്ന് ഒരുമണി കകയാണല്ലോ ഫുഡ് ‌കഴി
ആഹ ആഹ കാണിച്ചിട്ട് പോവായി പിന്നെ അത്രേം ടൈം ആ അവള് ഭക്ഷണം കഴിക്കാനും പിണക്കമാണ് അപ്പോ അത്രടൈം ഇബടെ ഇരുന്നു ഭക്ഷണം കഴിക്കുമാണം. എന്നതന്നെ ചേലെ ദിവസങ്ങള് കൊടുത്ത് വീടും ഇങ്ങട് തെന്നെ കൊണ്ട് കൊണ്ടുവരുന്ന കാണാ മടൈം കിട്ടില്ല സ്കൂള്ലോ ആ ഉം ഇന്നുപ്പോ പോണ ടൈമിലൊക്കെ നല്ല മ മഴയായിരുന്നു അപ്പൊ ചോയിക്കിണ്ട് സ്കൂൾ ഒഴിവുണ്ടോ നോകിയോക്കറിയിണ് ആഹ അവര് ആ അന്നാ ഇടക്ക് കഴിഞ്ഞ വർഷങ്ങൾ അവധി കിട്ടിയിരുന്നതല്ലേ അപ്പൊ നല്ലം മഴ നിന്ന് പൈ ണ്ടാവില്ലിയന്നൊക്കെ പറഞ്ഞിട്ട്
മഴ കൊറവല്ലേ
ആ ഈ പ്രാവശ്യം മഴ പൊതുവെ കുറവാണ് വെയില് തെറിച്ചാലും ഭയങ്കര
ചൂടാണ്
ഉം മഴക്കാലത്ത്, പൊതുവേ പുറത്തക്ക് അറങ്ങാൻ ഒരു പ്രയാസാണ് ഇപ്പൊ കഴിഞ്ഞ ഞാറാഴ്ച ഒക്കെയുണ്ടായിരുന്നു, അതിന് പോവാനൊക്കെ പോണോ പോണ്ടേച്ചിട്ട് അങ്ങട് പോയി പിന്നെ ഇറങ്ങണ ടൈ ഭയങ്കര മഴയായിരുന്നു പിന്നെ തിരിച്ച് വരുമ്പോ പിന്നെ കൊർച് വൈലെന്നു മഴയത്ത്, പുറത്തിറങ്ങാനും മടിയാണ് ജോലി ചെയ്യാനും. ടിയാണ് ഒരു തണുപ്പ്ങ്ങനെ തോന്നി തൊടങ്ങും
ക്ക മടിയാലെ
ഉം പ്രത്യേകിച്ച് വീട്ടി പോയാല് ആ് നമ്മളെ വീട്ടിലാകുമ്പോൾ നമ്മള് ജോലിയക്കെ ക്കാണ് സമയത്ത് പിന്നെ അങ്ങനെലു വീട്ടില് പോയാ തീരെ എല്ലാ മടിയായിരിക്കും ജോലി ചെയ്യൂല ഒന്ന്നും ന്റെൽ അങ്ങനെരിക്കുമ്പോ എന്തോ പോലത്തത്. ആഹ് കുളിഎന്നും പത്ത് മണിക്ക് കുളിക്ക്ണ ആളുകൾ ചിലപ്പോ അന്ന് കുളിക്കൂല്ല അല്ലെങ്കിൽ
ആഹ്
അങ്ങനെ മടി പിടിച്ചിരിക്കും ഉം കഴിഞ്ഞ ആഴ്ചെൽ പോയിരുന്നു ഇപ്പോൾ ഞാന്‌ രണ്ടു ദിവസം ഒയിവുണ്ടായിരുന്നു. അങ്ങനെല്ലാം ങ്ങനെഒഴിവിൽ പോയിരുന്നു ഇപ്പോഴൊന്നും പോവില്ല ഇതുപോലെ ഒഴിവ് കിട്ടുമ്പളോ മാസത്തിലൊരിക്കെ തന്നെ പോവുള്ളൂ ബസ്സൊക്കെ കറിപ്പോകവാണെങ്കിൽ. രണ്ട്മൂന്ന് ബസ്സൊക്കെ കേറണം അപ്പൊ വണ്ടി വിളിച്ചിട്ടന്നെ പോവുള്ളു ആ അപ്പ പിന്നെ നമക്ക് എപ്പഴൊന്നും എടക്കിടക്ക് പോവലൊന്നും നടക്കൂല പിന്നെ ഒന്നങ്കിൽ സ്കൂൾ ണ്ടാവും അല്ലെങ്കിൽ മദ്രസ ണ്ടാവും രണ്ടും ഒരുമിച്ച് ഒഴിവ് കിട്ടൂല്ല. അങ്ങനെ നിങ്ങൾ എങ്ങനെ എടക്ക് പോവുന്ന ആളാണോ
അല്ല ഓയിവ്ട്ടുമ്പോ പോവും
ഉം ബസ്സിലെന്നെണോ പോവാ അതോ ഇങ്ങനെ വണ്ടിയൊക്കെ വിളി ചിട്ടോ അതോസ്വന്തം വണ്ടീലോ ഉം ആ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പോയപ്പോ ഞങ്ങള എല്ലാരും കൂടെ കൂടി ഏട്ടത്തികളും കുട്ടികളും ഇണ്ടായ്രുന്നു ആങ്ങളാരെകുട്ടികളും അങ്ങനെക്കെ ഇണ്ടായിരുന്നു.
ആഹ് അങ്ങനെ കൂടുംമ്പോ രസ-
മ്പുഴ് ആ് അങ്ങനെ കൂടുമ്പോ എല്ലാരും രസാണ് ചിരിയും കാളിയും തമാശയ്ട്ടങ്ങനെ. ആ അപ്പൊ അവിടുന്ന് പെട്ടെന്ന് പോരാനും തോന്നൂല.
ആഹ് ആ് ഉമ്മിം ഇപ്പക്കെണ്ടേ
ഇവിടുന്ന് ഒരുങ്ങി കെട്ടീട്ട് പെട്ടെന്ന് പോവാൻ ഭയങ്കര ഉഷാറാണ് അവിടെത്- യ് ഇങ്ങട്ട് പോരുമ്പത്തേനും പിന്നെ പോണം ആഹ് ഉഷാറൊന്നും ഇണ്ടാവില്ല പിന്നെ എപ്പോഴൊന്നും പോകൂല്ല എങ്ങോട്ടും കൂടുതലൊന്നും യാത്രൊന്നും അങ്ങനെ ചെയ്യാറില്ല പ്പ വീട്ടിൽ പൊതുവേ ഇരിക്കുമ്പോൾ ഒരു മുഷിപ്പാണ് അപ്പൊ എടക്ക്ഇങ്ങനെ പോയില്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നും നമ്മള് ഡെയിലി ട്ട്ക്ക് വിളിക്കണണ്ടെങ്കിലും വീഡിയോ കോള് കാണ് ണ്ടെങ്കിലും ആ ഒരു പോക്ക് അയ്ന്റെ സുഖം കിട്ടൂല
വേറെന്നെ സുഖാ
ആഹ്
പിന്നെ ഹസ്ബൻഡ് നാട്ടില് ഇണ്ടാവ് ല്ലേ കണ്ടാ ആഹ് ആഹ് അവരുണ്ടാവുമ്പോപിന്നെ തീരെ പോകാൻ കയ്യുല്ല ല്ലേ?
ഉം അവര് പിന്നെ അങ് ന്തേഎന്തേങ്കലും ഫുഡൊക്കെ കാര്യങ്ങൾ ഇവിടെ ഇണ്ടാക്കി വെക്കും പിന്നെ ചെറുതായിട്ട് അവര് പാകം ചെയ്യും. പിന്നെ ഈ ഡ്രൈവർ പണി ആയതോണ്ടന്നെ കൂടുതൽ ചെലപ്പോ പൊത്താകുമ്പോൾ പൊറത്ത്ന്നും കഴിക്കും ആ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്യ്ത് പോകും
ആഹ് ഉമ്മിം ഇപ്പകണ്ടോ വീട്ട്
ഇല്ലല്ല ഒറ്റക്ക ഞൻ ന്റെ ഹുസ്ബന്റും മക്കളും മോൻ ഒമ്പതാം ക്ലാസ് ലാ പഠിക്കുന്നത് മോളഞ്ചാം ക്ലാസ് പഠിക്കുന്നു അങ്ങനെ എന്താ മക്കളൊക്കെ പോയികഴിഞ്ഞാ ഫ്രീ ടൈം ചെയ്യാറ്?
ഫ്രീ ടൈമ്ചെലപ്പം കൊറച്ച് പണിണ്ടാവും അതെടുത്തോണ്ട്ക്കും ഉച്ച ആവോളും പിന്നെ ഫ്രീ ടൈം ആയിര്ക്കും ചെലപ്പോ ഞാൻ സാവധാനം എടുക്കും വേറെ ഒറ്റക്കാവുമ്പോളെ വെറുതെ ര്ക്കാനാവൂല ത്താണ്ട്
ആ ഞാനത് ചെയ്യ്ന്ന പണി എൾപ്പട് ചെയ്യും. പിന്നെന്തേലും സ്റ്റിച്ചിങ്ങിനായിട്ട് അങ്ങനെര്ക്കും അതല്ലെങ്കി വേറെ ആ വെറുതെര്ക്കും. പിന്നെ ഫോണില് എന്തെലൊക്കെ യൂട്യൂബില് റെസിപ്പി കുപ്പികൾ കണ്ടിരിക്കും അങ്ങനെയൊക്കെ ചെയ്യും കോമഡി കാര്യങ്ങളിലൊക്കെ ക്കെ ചെയ്യാം. ഫോണില് കണ്ടിട്ട് റെസിപ്പിയൊക്കെ പരീ ക്ഷിക്കാറുണ്ടോ?
ആഹ് ഇണ്ടാക്കാറ്ണ്ട് ഫോണില് നോക്കിയാണ്ട് തന്നെയാണ് ചെല ഫുഡുകളൊക്കെ ഇണ്ടാക്കല്
ആ ഞാന്‌ന്നലെ അതുപോലെ ഒരുബെന്ന് വെച്ചിട്ട് റെസിപ്പി ഇണ്ടാക്കി അത് ഉച്ചക്ക് വൈകുന്നേരം അവര് സ്കൂളൂട്ട് വ വന്നപ്പത്തേന് ഇണ്ടാക്കി കൊടുത്തപ്പോ മോന്ക്ക് ഭയങ്കര ഇഷ്ടം
ആ ഇന്നുണ്ടോ ആഹ എന്നുണ്ടാക്കണം പറഞ്ഞണ്ടല്ലേ ബെന്നോണ്ടങ്ങനെ ക്രീമൊക്കെ
അതില് എന്താണ് നമ്മള് ബിരിയാണിക്ക് മസാല കൂട്ടണമാതിരി ഉള്ളിം തക്കാളിയൊക്കെ ഇട്ട്ട്ട് ഗരമസാല മസാല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെക്കെ ഇതാക്കിയിട്ട് മസാല ഇണ്ടാക്കി നമ്മള് ആ എലൊക്കെ ഇട്ടിട്ട് പൊതീനലൊക്കെ ട്ടിട്ട് ചെറിയൊരു മസാല ഇണ്ടാക്കി
അ ആ
പിന്നെ അതില് ബെന്നിലാദ്യം സോസ് ഒഴിച്ചിട്ട് പിന്നെ ഈ ക്രീ മസാല തേച്ച്ട്ട് പുഴുങ്ങിയ മുട്ട രണ്ട് ഭാ കഷ്ണാക്കിയിട്ട് അതിലൊരു പീസും വെച്ച് ങ്ങാണ്ട് ഇങ്ങനെ ബെണ്ണ് മടക്കിങ്ങാണ്ട് അഹ്ഭയങ്കര ഇഷ്ടായിക്ക്ണ്. അപ്പൊ ഇങ്ങനത്തെ നാന് കൈക്കറല്ലെണ്ട് ഉച്ചക്ക് ഫുഡ് കൊണ്ടോ വൂല. ആ അപ്പൊ ഇങ്ങനത്തക്കെ പോ റത്തുന്ന് വാങ്ങിക്കേ കഴിക്കല്ണ്ട് ആ ടേസ്റ്റ്ണ്ട് ഇത് ന്ന് പറഞ്ഞ് അപ്പൊ ഇന്നല കഴിച്ചത് ഇന്ന് ഇന്നും കൂടെ ഇണ്ടാക്കി തരണംന്നറ്ഞ്ട്ടാ പോയേ
ആഹഹ
കൂടുതൽ എപ്പോഴും ഒന്നു ണ്ടാക്കൂല്ലെങ്ങനെ എപ്പഴെങ്കിലും ഇ തന്നെ ഇങ്ങനത്തെ ഫുഡോളൊക്കെണ്ടാല്
ആ് ആ് അങ്ങനത്തെക്കാവുമ്പോ മക്കൾക്ക് ഇഷ്ടണ്ടാവ്വെ ളം കായിക്കാ
ഉം പിന്നെ ഈ ബെണ്ണും കാര്യങ്ങളൊക്കെ ഞാ പൊതുവെ കൊറ അധികം നമ്മള് വീട്ടില്ണ്ടാക്ക്ന്ന ഇഡലിയോ, ദോശേ അങ്ങനെ നൂൽപ്പുട്ട്, അങ്ങനത്തെതാണ് കൂടുതല് വരുമ്പോളും വൈകിട്ട് കഴിക്കാറ് മ് ബേക്കറിയോ അല്ലെങ്കി പൊരി റ്റംസോ അങ്ങനത്തൊന്നും കൂടുതൽ കൊടുക്കലില്ല അങ്ങനെ ശീലായി കഴിഞ്ഞ പിന്നെ ഇങ്ങനത്തെ ഫുഡൊന്നും അവര് തീരെ കഴിക്കത്തില്ലേ
ആ ടൈമായിണോ?
ആഹ ശെരി
ആ